കേക്ക്ണ്ല്ലേ
ഓ കേൾക്കുന്ണ്ട് എന്താണ് വിശേഷം ഞാന് ആഞാന്കൊർചേരങ്ങനെ പോൺമല് ഫോൺമലങ്ങനെഇരുന്ന്ടൈമ് പോയത് അറിഞ്ഞിലഒരുമണിആയി
ആഹ് അതെ ഒരു മണിയായി ഞാൻതേപോലെ ഇന്നലെ ഉറങ്ങാൻ ലേറ്റ് ആയിട്ടേ. നീക്കാൻ നേരം വെകി പന്നാരെതാക്കിട്ടുള്ളൂ ഒന്നുല്ല ഫോൺല് ഓരോതും ഇങ്ങനെ ചെയ്ത്പ്പ കൊറച് വർക്കിന്റെ പരിപാടിണ്ട് അപ്പ അങ്ങനക്കെ അതൊക്കെ നോക്കിതാവുമ്പോത്തിന്
അത്ശരി കല്യാ കല്ല്യാണംകഴിഞ്ഞ ആളല്ലേ
ഇല്ല ഇല്ല കല്യാണംകഴി ഇല്ല ഇല്ല അതൊണ്ട് അങ്ങനെക്കെ അത്ര ഉറക്കോഴിച്ച് ഇപ്പനീകൊക്കെ ചെയ്യാ അതെ
മറ്റേ മറ്റേലോൽക്ക് ഞങ്ങൾക്കൊക്കെ രാവിലെ എണ് കണല്ലോന്നുള്ളൊര് ടെൻഷനാണ് ഹ് ഏ ആഹ് ആഎന്റെവീട്ടില പ്പ ഞാനങ്ങനെതന്നെട്ടൊ രാവിലെ പത്ത്മണി പതിനൊന്ന്മണി വ പക്ഷെഇവിടുന്ന് പതിനൊന്ന്മണി കഴിഞ്ഞാല് ഒരുടെൻഷന കാരണം മോൻ കൊക്കെ രാവിലെ ക്ലാസ്ള്ളൊണ്ടേ മദ്രസ്സ് ആഹ് ആറ്മണി ആറ്മണിക്കാണ്അപ്പൊഒരുടെൻഷന നമ്മളറിയാഞ്ഞാല്ഇവിടെ പറപറല്ലോലൊക്കെവന്നെ
അല്ലെങ്കി പിന്നെ സ്വന്തയിട്ടൊക്കെ വീട് വേണം ആഹ് അതെ ഇങ്ങനൊക്കെ ആവുമ്പോല്ലേ ആഹ് അതന്നെ ആരെലും വെരോന്ന്
ആഹ അതാണ് രാവിലെ മദ്രാസ്സുള്ളത്ഞ്ഞം ഞമ്മളറിയാഞ്ഞാ പിന്നെ ഇബ്ടെ ഇവരൊക്കെ വന്നാലും വിളിക് അപ്പപ്പിന്നെ അപ്പഴേ ആയ്ര്ക്കും ഞമ്മളറിയ അപ്പൊ ഈ ഞാന് ചെലപ്പം അലാറം വെച്ചാ അലാറം അടിക്കൂല്ലാ
സ്വന്തം വീടായാലും അങ്ങെനെന്നെ നിക്കേണ്ട്യെരും ലേ
ഓ അതുണ്ട് അത്അങ്ങഎന്തല്ലാം ഉ മ്മാരെടുത്ത് നിൽക്കുന്നു
ലത്ത് പോയി നിക്കല്ലേ എങ്ങനെയായാലും നമ്മളുടെ സഹായല്ലോന്ന്
മ്മാരെടുത്തുന്നു ക്കുന്ന ആ ഒരു ഇതെന്തായാലും നമ്മക്ക് കിട്ടൂല ഇഞ്ഞിപ്പഎത്ര സ്വന്തം വീടായാലും ഇവിടെയാലോ ഞമ്മ
ക അതാ ഇന്നോണ്ട് വലൊക്കെ പറ്യേല് ഇപ്പൊ കൈയ്യു അന കല്യാണം കഴിഞ്ഞാതൊന്നും കഴിയൂല ഇപ്പൊ കെടക്കണകെടത്തൊക്കൊ കല്യാണം കഴിഞ്ഞാൽ ഒറക്കൊ ഒക്കെ പോകുമ്പഴേആ നമ്മക്കെന്നെ കെടക്കാൻ കഴിയില്ല ടെൻഷനും ഇതൊക്കെ ആയിട്ട്
സ്വന്തെക്കായാലെന്താറ്യോ ഞമ്മക്ക് അസ്സിന് മക്കെ പിന്നെ പണിക്ക് പോവാണ്ടാവും അപ്പൊ എന്ന് അവര്ക്കൊന്ന് ചായിട്ട് കൊട്ക്കാതെ ഞമ്മക്ക് പർഞ്ഞയ്ക്കുമ്പം ഞമ്മക്കൊര് ഞമ്മക്കൊര് സങ്കടാണല്ലോ അങ്ങനെ ചായ കുടിക്കാതെ പോവ്വാപറയുമ്പോ. അതെ.. ആ അപ്പൊ ഞ്ഞം ഞമ്മളഅപ്പൊ ഞമ്മള് ആഹ് അതെ മടിയായാലും നമ്മൾ എണീക്കും. അങ്ങനെ നമ്മുക്ക് ക്ക് ഇതൊക്കെ ചെയ്യാണ്ടല്ലോന്ന്ള്ളൊരു മൈൻഡാണ് അതെ
തോന്നലാണ് ചെയ്യാണ്ടത് ചെയ്യാണ്ട് എന്ന്ള്ളത്ണ്ടാവും അപ്പൊ നമ്മളന്നെ ഇത പ്പ ഇത്പ്പ വല്യ സ്വഹെലൊന്നും ഇല്ലാ
അതൊ ആഉമ്മ ഉമ്മാരെടുത്തു കിടക്കുന്ന ആ ഒരു തെന്തായാലും വേറെ എവിടുന്നും കിട്ടൂല. ഹഹ ഹ അതിഞ്ഞിപ്പോ ഒറ്റ വീടായാലും തറവാടായാലും ഒക്കെ ങ്ങനെത്തന്നെ
അതെ.. ഇവിടെതാവുമ്പൊ അങ്ങനെ
ആ ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലല്ലാ ഫുഡ് കയിക്കാനും വേണ്ടിട്ട് ന് ക്കാണ് ഇവിടെന്നിപ്പോ എര്ന്ത്‌ ഇങ്ങനെ പോയിനു ഇ‌തീക്കൂടെ റോട്ടുമ്മക്കൂടെ എരുന്ത്‌ഒനിക്ക് എരുന്തല്ല ഇഷ്ട അപ്പൊ എര്ന്തൊക്കെ വാങ്ങി എന്താ എരിന്തെർച്ചി ഉണ്ടായിനി എ എന്തുള്ള ആ തോടുള്ളത് ഉണായി അപ്പ ഞാൻ പറഞ് ആ തോടുള്ളത് വാങ്ങി ള്യേ അത്ണ്ടാക്ക്യാലേ രെസണ്ടാവാെള്ളൂ അത് താളിച്ച് ണ്ടാക്കുവല്ലോ താളി ചാ ട്ട് ഇൻക്ക് താളിപ്പാഷ്ടം ആ താളിപ്പായ്ട്ട്ണ്ടാക്കൂലേ തേങ്ങൊക്കെ
ന്ന് ഞാന് തേങ്ങ് തേങ്ങരച്ച്ട്ടാണ് ണ്ടാ
ആ ഇവടെ ചോയിക്കും മ്മച്ചി തേങ്ങ ആ തേങ്ങ എനിക്ക് വല്യഇഷ്
ഇല്ലെ ആണോ ആ ആ താളിപ്പ് പിന്നെ കൊറച്ചാളൊക്കെ ആവണംഅപ് അപ്പ പിന്നെ കൊഴപ്പില്ല ജ് കൊർ ഇ ആഹ് അതെ ആഹ് പര് റ്റൂലാ മറ്റേ കൊറേ ആള്ണ്ടാവുമ്പം ആ തേങ്ങര്ച്ച് വെച്ചാലെ അയ് ആ വെള്ളത്തിന് ആ വെള്ളം കിട്ടിയാലെന്നെ അയിനൊരു ടേസ്റ്റ്
ആഹ് ആഹ് അതാണ് രസാണ് ൻക്കിഷ്ടാ ൻക്കങ്ങൻത്തെ കൂണ് എര്ന്ത് ചെമ്മീന് അങ്ങൻത്തൊക്കെഷ്ടം ഉം അതാണ് അതൊക്കെണ്ടാ ഇണ്ടാവണം
ആ അതന്നെ ഞാൻ കൊറേ ഇപ്പൊ അത് കൂട്ടിയിട്ട് കാരണം ഞങ്ങളെ മുന്നിലൂടെ റോഡില്ലാത്തോണ്ട് അങ്ങകനെ പോവുന്ന സൗണ്ടൊക്കെ കേൾക്കും ആഹ് മുന്നിലൂടെ അമ്മളെ മുന്ന് കൂടെ പോവുമ്പേ ഞമ്മക്കത് പ പിന്നെ കാണാെള്ളൂ മറ്റേത്ങ്ങനെ സൗണ്ട് കേൾക്കും ഓല് ന്ർത്തൂല അങ്ങനെ പെട്ടെന്നങ്ങോട്ട് പോവും. പെട്ടെന്നങ്ങോട്ട് പോയ
എ എട എടക്കൊക്കെ വെരും എന്നും വെരൂലാ എരുന്തേ റഞ്ഓലെന്നെ വിളിച്ച് പഞ്ഞഅങ്ങനെ പോകും അപ്പൊ ഉമ്മച്ചിക്കറിയ ഇൻക്ക് പൂതിയാണ്ന്ന് അപ്പൊ രാവിലെന്നെ വിളിച്ചിണ്ട്‌ പൈസണ്ടോഹ് എരുന്താങ്ങായിരുന്നാട്ട് അങ്ങനെ വാങ്ങിയതാ.. എങ്ങനെ
വർക്കെയ്യുന്നുണ്ടോ?
വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇപ്പൊ ക കറന്റ്ലീ ഞാൻപ്പ വർക്ക് ചെയ്ണില്ല ഞാപ്പം പി. ജി കഴിഞ്ഞ് വന്ന്ട്ടുള്ളൂ. വന്നപ്പ രണ്ടു മാസായി വർക്കും കാര്യങ്ങളും നോക്ക ണ്ട് പക്ഷെ ഇന്റെ മാരേജ് നോ നോക്ണണ്ട് ആറ് മാസം കഴിഞ്ഞിട്ട് മേരെജ് പറഞ്ഞീണ് അപ്പങ്ങനെ ആറ് മാസത്തിന്ള്ള ജോബമ്മക്ക് ത് കിട്ടൂല അപ്പൊ ഓൺലൈനായിട്ടങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങ ഓരോന്നിങ്ങനെ നോ
മേരേജിന്റെ പ്ലാനെന്താ?
ഇഹ്, മാരേജിന്റെ പ്ലാന് പ്രത്യേകിച്ച്
ഇപ്പത്തെ ആതില്ള്ള കല്യാണക്കെയാണ് നല്ല മോഡല് കുറേ ദിവസത്തെ കല്യാണം അങ്ങെനെ
ആഹ് അതന്നെ അങ്ങനൊക്കെണ്ട് നമ്മളൊരു പ്ലാന് വീട്ടാര്ക്ക് വേറെ പ്ലാന് ഓൽക്കൊക്കെപ്പളും പണ്ടത്തെത് പോലെടല്ലന്ന് നമ്മൾത് തൊന്നും മനസ്- ലാവൂല അപ്പൊ ഓലെന്തൊക്കൊ പറണ്ട് ആ
ഞമ്മക്ക് ചെയ്യാൻ പറ്റ്- ട്ടണം ന്നാപിന്നെ
ആഹ് അതന്നെ അങ്ങനൊക്കാവുമ്പതാണ് ഞാൻ വിചാര്ച്ച അത്ഞ്ഞ് ഇപ്പ ചെറുത് അത് ഇങ്ങെനാണ് എന്താച്ചെക്കന്റെ വീടും ഞങ്ങളെ വീട്ടാ എല്ലാരുംഒരു സ്ഥലത്ത്ന്നായിട്ട് അങ്ങനെ കഴിക്കാം ഒരൊറ്റ പരിവാടിയായിട്ട് കണ്ടമാനവുമ്പ ഡ്രസ്സും മാറ്റിംതും മാറ്റി ഒക്കെ കൂ കോയങ്ങും അപ്പൊ ഒരൊറ്റൊന്ന്മതി വിചാര്ച്ച് ആഹ് അതന്നെ ട്ടയേടാവും പിന്നെ ഞ ഇന്റെ പ്ലാന് ഇതിപ്പം ഇൻ ൻക് കുറേ പ്ലാനുകൾണ്ടായ്നി അതൊന്നുപ്പോ ഏതായാലും നടക്കൂല അപ്പോ വീട്ടാര് വീട്ടാര്ക്ക് ഇഷ്ടള്ള പോലെ ചെയ്യ ഞാന് എന്താ കല്യാൺത്തിന്റെ ഒരു രണ്ട് ഒരു ഒരാഴ്ച്ച മുന്നേ ക്കെയായിട്ട് എന്താ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ നമ്മൾടെ അടു ഇപ്പത്തെആൾക്കാര് മാത്രള്ള ഒരു പരിപാടിണ്ടാവല്ലോ, ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറയ്ണമാ വ അവിടെ നമുക്ക് ഔ വലിയൊരു ഹൽദി
ആഹ് അല്ലാതെ നിങ്ങക്ക് ഇപ്പണ്ടല്ലോ കൊറേ അരികുത്ത് അങ്ങനെ മൈല-
ആഹ് അരിക്കുത്ത് അതൊക്കെ ഇന്ക്ക് അതിലേറെ താല്പര്യം ആഹ് എൻക്ക് അയ്ലേറെ താല്പല്യം നല്ലൊരു പര്വാടി വല്താക്കി ഒന്ന് അത്യാവശ്യം കയിക്ക.
ഒ ഒരൊറ്റ പരിവാടില്ലേ അതെ അതെ സത്യം ആഹ് അതെന്നെ ഇപ്പൊപിന്നെ കൊറേ കൊറഞ്ഞിട്ട്ണ്ടോന്ന്ണ്ടിലെ ഇപ്പൊ പിന്നിപ്പം
അതെ ഇപ്പങ്ങനെ ഇപ്പ യീ അരികുത്ത് അതൊക്കെ ഒരു സീസൺണ്ടായ്നി. അരിക്കുത്ത് മഞ്ഞള് മറ്റേ ബ്രൈഡ് ട്ടുബി ആഹ് ഇപ്പത് ഔട്ടായിണൊന്ന്ണ്ട് ഇപ് ഇപ്പണ്ടാക്കാണെങ്കിലെന്നെ കൊറച്ച് അത്യാവശ്യ വല്താക്കി അങ്ങനെ കയി ല നല്ല വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി വെൽതാക്കിയെ അപ്പൊ അങ്ങനൊരു പരിവാടിയും ആഹ് അതെ
ത് ഫോട്ടോസ്, സ്റ്റാറ്റസ്, സ്റ്റോറി
ഇപ്പതൊക്കെ മെയ്നായിട്ട് വീഡിയോസൊന്നും കിട്ടാന് അപ്പൊ അങ്ങനെ ചെയ്യാ വിചാരിക്ക്ണ്ട്. ആഹ് ഇപ്പ കണ്ടില്ലെ ഇപ്പയി ഇപ്പത്തെ ഇൻഫ്ലുവൻസേഴ്സൊന്നും നോ ഗോൾഡ് ആണല്ലോ അപ്പൊ ഇന്റെ ഫ്രണ്ട്സാൾ ഇങ്ങ പണ്ടൊക്കെ ഇങ്ങ പറയ്ണ്ടായ്നി ഞാനുന്റെ കല്ല്യാണ നോഗോൾടെ സ്വർണ്ണന്നുടൂലാന്ന്ള്ളത് അതൊക്കെ കാണുമ്പളേ ബാ ഈ പാവപ്പെട്ട ആൾക്കാര്ക്കൊ
ഓഹ് അതാ അതങ്ങോട്ട് വന്നാല് നല്ല കാര്യായ് ബാക്കി എല്ലാ കാര്യങ്ങളും പോലെല്ലല്ലോ ഇങ്ങനെ ആരും ചോയ്ക്കെര്ത് എന്തെ ഓഹ് ആര് തങ്ങോട്ട് വിട് ആതങ്ങോട്ട് ഇല്ലാതാവണം അല്ലെ അതാണ് ആന്നെച്ചാല് ചെലഭാഗങ്ങൾള് ചെലഭാഗങ്ങൾള് ബയങ്കരായ് യിട്ടിണ്ടാവും
ബയങ്കരതായിട്ട് ഇപ്പ ഇന്നലിംകൂടി ഇനൊണ്ടൊരാള് പറ്ഞ്ഞ് അത് അതൊന്നുംല്യ ഞാൻപർഞ്ഞേ ഞാ ഗോൾഡ് ഗോൾഡൊന്നും മാണ്ടന്ന പറഞ്ഞേ ഗോൾഡ ഒന്ന് വെറുത ലോണു അതു കൊടുത്ത് ഗോൾഡ് ഒന്ന് വെുർത ഇ ണ്ടാക്കിയ ഇതാക്കണ്ട അപ്പൊ ഇന്നോണ്ട് ഇപ്പ മിനിയാന്നും കൂടി ഒരാള് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാ ഇല്ല്യ അയ് എന്തായാലും ഒരു ചെ പെരേക്ക് ചെല്ലുമ്പം അമ്മള് ഇടണം എന്നൊക്കെ പറഞ്ഞു ആ മൈൻഡ് സെറ്റ് ഒക്കെ സത്യം പറഞ്ഞ മാറണം ഉം
ആ ഒരു ആഗ്രഹം ഇല്ലെങ്കിലും പക്ഷെപ്പെ എങ്ങനെയായാലും
എല്ല ഓല് തന്നോട്ടെ തെരാ ആഗ് തെരാ ആഗ് ഇള്ള പോലെ തരിയാ അത് അമ്മള് അങ്ങനെ കൊ കൊണ്ടോയാ മതി അല്ലാതെ ഇങ്ങനെ ഇത്ര വേണം അ
ആഹ് ഇപ്പ എന്തായാലും കൊറേ ഒരു മാറ്റം വന്നിന് ആഹ് ഇപ്പം മാറ്റം വന്നിട്ട്ണ്ട് നമ്മള ഞ ഞങ്ങളതെ ഞങ്ങള കല്യാണത്തിനൊ എങ്ങനെന്നറിയോ ആഹ് ചോയിച്ചിട്ട് ഞങ്ങളുടേക്ക അയില് പെട്ടതാ ഞങ്ങളൊക്കെ അയില് പെട്ട ചോദിച് ഇത്ര പവേനു ഇത്ര പൈസേ അത്കണ്ട് പറഞ്ഞാല് ആ അപ് അയിന് സമ്മതം കൊടുത്താലേ അത് കല്യാണം നടക്കൂ എന്റതൊക്കെ അങ്ങനെയ നടന്നേ ആഹ് ആ രീതീലാണ് ഇപ്പൊ പിന്നെ അങ്ങനെ ചോദിക്കലും പറയലുല്ല ആഹ് അതെ ആഹ് നമ്മൾടെ ഞങ്ങൾടെ കൈയിന്ന് പിന്നെ പന്ത്രണ്ട് പ ആഹ് പ ആയിരുന്നു കേട്ടോ പന്ത്രണ്ടായിരം ആയിരുന്നേട്ടോ ആഹ് ആഹ് അഹ് ആഹ് സത്യാ അ അത് അന്ന് അത്രക്കേ ഉള്ളൂ നമുക്കുള്ള വരുമാനം അത്രക്കെ ഉള്ളൂ കിട്ടാനത് അ
അന്നൊക്കെ ഇതിനെന്തുണ്ടാവും ഉം ഇപ്പം തന്നെ എന്തോരു കൂടുതലാ ഇതൊക്കെ പൈസൊക്കെ ഇപ്പൊ അതെ ന്നെ ഇപ്പ രണ്ടും മൂന്നൊക്കന്നെ കൊണ്ടയാ മതി ഉം
അതിനന്നെ ആയില്ലേ ഒരു സംഖ്യ ആയില്ലേ അയ് പിന്നെ പറഞ്ഞാല് ഒ
പാരന്റ്സ് നമ്മക്കായിട്ട് തരണത് അങ്ങന തരണോലുണ്ടല്ലോ അത് പുതിയാപ്പിളാർക്ക് കൊട്ക്കാതെ നമ്മള് നമ്മള ആവിശ്യത്തിന്
അതെ അതെ അതെ പിന്നെ അങ്ങനെയല്ല പിന്നെപ്പോ ഓഡിറ്റോറിയത്തിന്റെ റെയ് ആഹ് ഓഡിറ്റോറിയത്തിനും അയിനനുസരിച്ചുള്ള റെയ്റ്റ് ഇണ്ടേ ചെറുതൂണ്ട് വലുതൂണ്ട്
കല്യാണം ന്ന് പറയണന്നെ ഒരു ചെലവാണ് ഞാൻ പറയപ്പ അയലേറെ നല്ല ക്കെ ഏതേലും രജിസ്റ്റർ ഓഫീസി പോയി ഒപ്പ് ഇട്ടോട്ത്ത് പോണതാ ഇത്
അതൊരു സമാ കൊറച് കാലോം നമ്മളൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ടാല് മേക്കപ്പ്ന് വേണം എല്ലാ രീതീലും വേണ്ടേ? കട്ടായോ? കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്ന്ണ്ടോ?